ഹലോ
കേൾക്കുന്നുണ്ടോ?
ആഹ് കേക്കുന്നുണ്ട്. എന്തെടുക്കായിരുന്നു?
ഞാൻ വെറുതെ ഇരിക്കായിരുന്നു.
ആഹ് ആഹ്. ഭക്ഷണം കഴിച്ചോ?
ഇല്ല കഴിച്ചില്ല. കഴിക്കണം.
ഉം ഉം ലഹരിനെ പറ്റി എന്താ അഭിപ്രായം? ഇപ്പൊ നമ്മള് കേരളത്തില് ലഹരി ലഹരി ലഹരി ലഹരി കൊണ്ടുള്ള എന്തെല്ലാം ബുദ്ധിമുട്ടുകള് നടക്കുന്നൂല്ലേ. വിദ്യാർത്ഥിനികളെല്ലാം ലഹരിക്കടിമയായിട്ട് പിന്നെ പഠിത്തത്തിലെല്ലാം മക്കള് വളരെ ഉം പ്രയാസ പെട്ടിരിക്കുവാണല്ലേ. ഉം ഞങ്ങളങ്ങനെ പിന്നെ കൊ സ്കൊ ആഹ് അതെ അതെ അതെ വലിയ വലിയ ആൾക്കാരും എല്ലാരും അതെ. മുതിർന്നവരും ലഹരിയിൽ അടിമയായി അവര് ആഹ് അതെ അവര്ഒരു നിമിഷത്തെ പിന്നെ ഒരു മദ്യം ആഹ്അതെ അതെ, അതെ എല്ലാംഉണ്ട് ആഇതില് ഇത് ഇതൊക്കെ ഏഹ് ലെഹരില് ഒരുനിമിഷത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട്അവര് അവരുടെ ജീവിതംതന്നെ ഇല്ലാണ്ടാക്കുവാണ്.
അതെ ലെഇത് നമ്മ ഇത് ലെഹെരി കയ്ച്ച്കയ്യുമ്പോ ന്നമ്മള് ഇന്നസ്ഥലത്താണ് നൽക്കുന്നത്ന്ന് പോലെയുള്ള ബോധം ഇല്ല.
അതെ, അതെ ആരഅടുത്ത്ന്ന് അച്ഛനമ്മമാരെവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പ്പത്തെ
ഇത് കഴിച്ച്കയ്ഞ്ഞെയ്ഞ്ഞാല് അച്ഛനമ്മമാരെ കൊല്ലുക.
ആഹ് അത് ശെരിയാആഹ്
സ്വന്തം വീട്ടുകാരെ പോലും തിരിച്ചറിയാൻപറ്റാത്ത അവസ്ഥയാണ് ഇത്കയ്ച്ച് കയ്ഞ്ഞാല്
ആതെ ഇപ്പ കൂടുതല് പെൺകുട്ടികളായിട്ടും ഉണ്ട്ട്ടോ ഈ കേസ് പെൺകുട്ടികളാണ് കൂടുതലും ഇപ്പൊഈ കാണുന്നു ഇത് ഇങ്ങനെ കഴ്ച്ചിട്ട് രഹസ്യമെന്റെൽ പ്രശ് റ്റമായിട്ട് ഹോസ്പിറ്റല് വെരെപോയി ജീവിതം വെരെ ആമക്കള് പിന്നെ മുന്നോട്ടേക്ക്തിരിച്ച് വെരാൻ പറ്റാത്തൊരു അവസ്ഥയായി. തീരുവാണ്.
അതെ അതെ
അതുപോൽത്തെ അവസ്ഥപോലെയാവുന്നുണ്ട് പിള്ളേര് സ്‌കൂകളിലൊക്കെഇ
ഇപ്പൊ ആൺകുട്ടികളെക്കാട്ടും പെൺകുട്ട്യാളാണ്. സ്കൂളുകളായാലും കോളേജ്കളാണേലും
ഉം
സ്കൂളിലും കോളേജിലും എല്ലായിടത്തും പെൺകുട്ടികളാണിപ്പോ
അതെഇത് കഴിച്ചിട്ട് ഇതിന് ന്ന ഇത് പിന്നെവേണ്ടാന്ന് വെച്ചാലും മ മറ്റുപിള്ളേരുകളുടെ ആ ഒരു ഉം ബെലെത്തിലെ ഇവെര് ചേരുവാണ് ഇവര് ചേർന്ന് ഇത് കൂടണം ഇതിനകത്ത് കൂടിയില്ലെങ്കിൽ പിന്നെ പൊറംന്തള്ളപ്പെടുന്ന പോലത്തെക്കൊരു അവസ്ഥയാണ് മക്കള്
അതെ
ആഹ് അതെനെ ലഹരികഴ്ച്ച് പിന്നെന്നെ ഒര് ഒര്ധൈര്യംവന്ന് കഴ്ഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെഅത് ചെയ്യണം ചെയ്യണംഎന്നുള്ള ഒര്ഒറ്റ ഇത് മാത്രയൊള്ളൂ. എല്ലാത്തിനും ഒരു ധൈര്യം അവർക്ക്‌ ഇത് ചെല്ലുമ്പോഇവർക്ക്‌ഒണ്ടാകും ഇങ്ങനെയാണ് ലഹരിന്റെഒരു
അവർക്കിത് ചെന്ന്കയ്ഞ്ഞയുമ്പോ ഒരാളോട്എതിർ ത്ത് പറയാനുള്ളഒരു ധൈര്യാണ് അവർക്ക് ആസമയം വരുന്നത്
അതെ അതെ ഉം പലങ്ങ പോയി എല്ലാരും അതിൽ നിന്നും
ആഹ്
ലെഹെരി
ഈലോകം മുഴുവൻ ആ ഈ ലോകം മുഴുവൻ ലഹരിക്ക് അഡിക്റ്റാണിപ്പോ
അതെ അതെശെരിയ
ഇവര് ഇത് പലരൂപത്തിലും പലതരത്തിലൊക്കെയാണ് ഇതിപ്പോ പൊറത്തറങ്ങുന്നത്. ഇത്പ്പോ നമ്മളിപ്പോ പൊർ ത്ത്പോയാലും ന്നമുക്ക് ഒരു വിശ്വാസല്ല ഒരു മനുഷ്യൻ്റെ ഒരുപെട്ടി ബാഗോ എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ പേടിയാണ് അയ്നകത്ത് ആ സംഭവങ്ങളൾെല്ലാം ഉണ് ഉണ്ടെങ്കിൽതെന്നെ അത്അവിടെ വെച്ചിട്ട് പോയ്കഴിഞ്ഞാൽ പിന്നെ ന്നമ്മക്കായിരിക്കും കുറ്റം. ന്നമ്മളെ പേരില് കു ന്നമ്മക്കാ ആഹ് നമ്മളെകയ്യിലായിരിക്കും.
പിന്നെ ആബാഗ് ന്നമ്മടെയായി അവര്ടെ ഒന്നുഅല്ല
ആഹ് ആഹ് അതെന്നെ അങ്ങനൊരി ഇത് വെരും ലാസ്റ്റ് ന്നമ്മൾ കുടുങ്ങുന്ന അവ അവസ്ഥ വെരെലോക ത്ത് കാണുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്
ആഹ്
പിന്നെ അവിടെ അടുത്തരേലും ഉണ്ടോ അതിന്റെ അഡിക്റ്റായാ ആൾക്കാര് അങ്ങനെ എന്തെങ്കിലൊക്കെ ഉം
ഇവിടെ ഏഹ് ഇവിടെ അങ്ങനെ ആരുല്ല
ആഹ് ഹ് ആഹ് പിന്നെ പിന്നെ സ്കൂളുകളും സ്കൂളുകളിലൊ ക്കെ അങ്ങനെ തന്നെയാണല്ലോ
ഉം സ്കൂളുകളില് സ്കൂളുകളില് ഇ ഇങ്ങനെ അടിക്റ്റയിട്ട് ഓരോ കുട്ട്യേക്ക് ടി സി വരെ കൊടുത്തു വിടുന്ന അവസ്ഥ വന്നിട്ട്ണ്ട്
ആഹ് ആഹ്
അത് കോളേജിലുള്ളവരും
ഉം
ചെറിയ കുട്ട്യാൾ വരെ ഇപ്പ ഇതിനഡിക്റ്റ
ആഹ് ആഹ് അപ്പൊ ഇത് സ്കൂളുകളിൽ നിന്ന് ഇങ്ങനെ സ്കൂളിന് ഉള്ളിലാണോ അതോ പൊറത്തിറങ്ങിയതിന് ശേഷണോ ഇവരി പഠി പ്പ ദൊക്കെ ചെയ്യുന്നത്
ഇവര് ഇതൊക്കെ ഈ സ്കൂള് വിടുന്ന സമയങ്ങള്ല് കടകളി കൂടെ കേറി ഇത് വാങ്ങും, ഇന്നിട്ട് അത് പ്പോ ഇത് കടകള്ല് മിഠായി രൂപത്തിലൊക്കെ ആയി
മ് ആഹ് ആഹ് അങ്ങനെ വെ
മിഠായി രൂപത്തിലായിട്ട് കൊടുക്കും, ഇന്നിട്ട് കുട്ടികളെ മയക്കും മിഠായിയാന്നും പറഞ്ഞിട്ട്.
മ് മ്
പിന്നെ അവരത് മേടിച്ച് കഴിച്ച് ഒരു ബോധോ ഇല്ലാതെ
മ് മ് മ്
പെരുമാറും ഓരോർത്തർടടുത്ത്.
ആഹ് ആഹ് ഹാ എന്താ ചെയ്യാ രക്ഷിതാക്കളൊക്കെ മക്കളെ എത്ര ഇതില പഠിപ്പിക്കാൻ വിടുന്നത്, മക്കളൊക്കെ ഇങ്ങനെ കാര്യ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഇങ്ങനെ വഴി തെറ്റി പോവുമ്പോൾ ആ രക്ഷിതാക്കളുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്താ.
ആഹ് രക്ഷിതാക്കള് ആഹ് ഇങ്ങനെ പറഞ്ഞ് കയിഞ്ഞ് ഇങ്ങനെ ചെയ്യുന്ന മക്കളോട് രക്ഷിതാക്കള് പറഞ്ഞാലും മക്കൾക്ക് പിന്നെ രക്ഷിതാക്കളോട് ദേഷ്യവായി.
ആഹ് ഹാ
പിന്നെ രക്ഷിതാക്കളെ കൊല്ലുന്ന അവസ്ഥ വരെ വരുവ ഇപ്പം.
മ് മ് മ് എന്താ ചെയ്യാ കാലം അങ്ങനെയാണ്, കാലത്തിന്റെ പോക്ക്.
അതെ.
മ് എന്താണെങ്കിലും കാ എല്ലാ പിള്ളേരെല്ലാം വള
അവടെ അവടെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നെ.
ഇവടെ നമ്മള പരിസരത്തൊന്നും അങ്ങനെയില്ല, പക്ഷേ ന പരിസരത്തൊന്നും അങ്ങനെയില്ല, പഷ് ത്ത് നമ്മളീ ന്യൂസ് ഏഹ് ഫോൺ ഓപ്പണാ ക്കിയാലും ഏഹ് പേപ്പറുകളോ ഒക്കെ ടി വി എല്ലാം കാണുമ്പളെല്ലാം നമ്മള് ഇതൊക്കെയല്ലേ കാണുന്നതും.
ആഹ്
അതിങ്ങനെ ഇതില് പിടിച്ചോണ്ട് പോകുന്ന കേസും ഒക്കെയല്ലേ കാണുന്നെ, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് സ്വന്തം ആങ്ങളേനെ അല്ല പെങ്ങളെ വരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെയാ ഓരോ ന്യൂസുകളൊക്കെ കഴിഞ്ഞുസം കണ്ടത്, ഏഹ് പെങ്ങളെ ആഹ് പെങ്ങളാണോ, അമ്മയാണോ, അച്ഛനാണോ എന്നുള്ള ആ ഒരു തിരിച്ചു ബോധമൊന്നുല്ലാത്ത കളിയിലല്ലേ അത് നട ക്ക്ന്നത് മക്കള്.
അതെ.
മ് ഇതിന് ഇത് മേടിച്ചു കൊടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടാവും.
ആഹ്
അങ്ങനെയൊക്കെ. ഇത്രക്കും ലോകം വളരെ ഇതായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് നല്ല മക്കള് പോലും ചീത്തയാവുന്ന ഒരു അവസ് സ്ഥയാണ്, മ് പിന്നെ ഇതിപ്പം വന്നു കഴിഞ്ഞാല് പിള്ളേര് ആഹ് മറ്റേ എന്താ പറയാ അങ്ങ് എഹ് ഹോസ്പിറ്റൽ അങ്ങ് ഹോസ് പിറ്റൽ വരെ മെന്റൽ ഹോസ്പിറ്റല് വരെ എത്തുന്ന ഒരവസ്ഥ വരുന്നുണ്ട്.
ആഹ്
ഉം. അതുപോലത്തെ ഒരവസ്ഥ വരുന്നുണ്ട്. ലാസ്റ്റ് അത് ഭാവവും ഇല്യാണ്ട്. പിന്നെ വല്ലാത്തൊരവസ്ഥയൊണ്ട്. പിന്നെ ആകു കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ച് വരുന്നില്ല. വരാൻ പറ്റില്ല. അങ്ങ ൻത്തെ അവസ്ഥയിലൊക്കെ ആയി പോകുന്നുണ്ട്. മക്കൾക്ക് ഇതില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ത്യയാവുന്നുണ്ട്.
ഇതൊരു വട്ടം കഴിച്ച പിന്നെ നമ്മക്ക് അത് കിട്ടുന്നോടം വരെ നമുക്കൊരു ഒരു സമാധാനം ഉണ്ടാവൂല. കഴിഞ്ഞവട്ടം ഒരു ന്യൂസില് കണ്ടു. ഒരു കുട്ടിക്ക് ഈ മുട്ടായി കിട്ടാഞ്ഞിട്ട് ആ കടക്കാരനെ. - കൊന്നൂന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് കണ്ടു.
ആഹ് ആ ആഹ് ആഹ്
ഇപ്പം നമ്മള് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസിലാക്കാൻ പറ്റ- റ്റുന്നില്ല അവർക്ക്.
ആഹ് അ അവർക്ക് ഉൾക്കൊള്ളാനുള്ള അവരുടെ, - ചിന്താബോധം ഇല്ല. ആഹ്.
ഇത് ഇത് ചെന്ന് കഴിയുമ്പോ അതിനുള്ള ഇതില്ലല്ലോ?
ആഹ്. അത് ശരിയാ. അവർക്കതിനുള്ള ബോധം ഇല്ല. ഉം.
ഉം.
ചിന്തിക്കുന്നില്ലല്ലോ, എന്താണോ കാണുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കുവല്ലേ
ആഹ് അതെ.
ഉം. അത് ഏതുമാ പ്പ ഏതായാലും വേണ്ടീല. ഏത് ലഹരി ആയാലും അങ്ങനെ തന്നെയല്ലേ?
ആഹ്.
ഉം ലഹരിക്ക് അഡിക്റ്റായ പിന്നെ പറഞ്ഞിട്ട. ട്ട് കാര്യല്ല. എന്ത് ലഹരി ലഹരിക്ക് അഡിക്റ്റായി കഴിഞ് കഴിഞ്ഞാൽ പിന്നെ അത്. ഏഹ് എത്ര നിയന്ത്രിച്ചാലും അത് ക്ലിയറാക്കി എടുക്കണേ ബുദ്ധിമുട്ട് അല്ലെ? പിന്നെ സ്വയം ഒന്ന് തീരുമാനിക്കണം. ഞാൻ ഇന്നത് ചെയ്യുന്നില്ല. ചെയ്യൂല എന്നുള്ളത് സ്വയം തീരുമാനിച്ചാ പിന്നെ കുഴപ്പമില്ല. സ്വയം തീരുമാനിച്ചില്ല. മറ്റുള്ളവർ നിർബന്ധിച്ചിട്ടാണ് ഇവര് ശക് ത്തി കൂടുവ ന്നല്ലാണ്ട് ആ ഒരു ഇതിൽ കൂടുവാ ന്നല്ലാണ്ട് കുറ ഒരു പ്രവണത കണ്ടുവ കണ്ടിട്ടില്ല.
ആഹ് അതെ അതെ
അപ്പോൾ കൂടുതലും ലഹരിൽ ലഹരിക്കടി റ്റാ ആവാണ്ടൊക്കെ ഓരോ രക്ഷിതാക്കളും മക്കളെ ശ്രദ്ധിക്കുക. എവിടെ ശ്രദ്ധ ദ്ധി ക്കാന് പുറം ലോകം വിട്ട് വിട്ട കഴിഞ്ഞാൽ പിന്നെ ദൂരെ പോയി പഠിക്കുന്ന മക്കളെയൊക്കെ നമുക്ക് എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും. നമ്മുടെ കൈളിൽ ഉുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മളുടെ മക്കൾക്ക് സുരക്ഷിതമായി നമുക്ക് നോക്കാൻ പറ്റുള്ളു. ദൂരെ കോളേജുകളിലൊക്കെ ദൂര ദൂര രാജ്യങ്ങളിലും നല്ല സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്ക പിക്കുന്നോർക്ക് ഇതൊന്നും നടക്കുന്ന കാര്യല്ല. അങ്ങനെ എത്ര കഷ്ടപ്പെട്ടത്രോ മക്കളെ വിദേശത്ത് ദൂരങ്ങളിൽ പഠിപ്പിക്കാൻ വിട്ടിട്ട് പിന്നെ മയക്ക് മരുന്നിന്റെ അതില് എത്രയോ മക്കളും ജീവൻ തന്നെ അവസാനിക്കുന്നുണ്ട്.
ആഹ്
അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോവാൻ തന്നെ പേടിയായിപ്പ. മക്കളെയൊക്കെ വിടാനും.
ആഹ്
നമുക്ക് പരമാവധി പറഞ് കൊടുക്കുവ
അതെ അതിലൊന്നും ചെന്ന് ചാടരുത് എന്നൊക്കെ പറഞ്ഞു കൊടുക്ക
പറഞ്ഞു കൊടുക്കത പറഞ്ഞു കൊടുക പിന്നെ കന്നു മക്കളുടെ ആ മക്കള് വീട്ടുകാരോടുള്ള ആ ഒരു ഇത് കൊണ്ട് ചെലപ്പോ ഒരു പക്ഷേെങ്കിൽ നന്നായി പോയേക്കാം
ആഹ്
അങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുവ പരമാവധി നമ്മൾ ല ഹരികൾ ഉപയോഗിക്കാണ്ട് പല രോഗങ്ങളൊക്കെ ഒക്കെ വരും ഇതൊക്കെ വെച്ച കഴിഞ്ഞാല് ഒക്കെ വരാണ്ട് കുറെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാണ്ട്
അത് ഇത് പല രൂപങ്ങളിലാണ് ഇറങ്ങുന്നത്
ഉം ആ അപ്പൊ അതൊക്ക സ്രദ്ധിക്കുവാ പറയ പറഞ്ഞു കൊടുക്കു അറിയാത്തവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക കൊടുക്കു അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും
ആഹ്
എന്നാ പിന്നെ ഓക്കെ ശരി എന്നാല ആയിക്കോട്ടെ
ആ ശരി
കഴ